ഹലോ
ലൊ കേക്കുന്നൊണ്ടോ?
ആ ഇന്നേ നിങ്ങളിങ്ങോട്ട് വിളിച്ചതോ ഞാൻ അങ്ങോട്ട് വിളിച്ചതോ
ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. ഉംന്തോറ്റി
ഒന്നുവില്ല, വേറെന്തൊക്കേ
ഇവിടെ പ്രൃത്യേകിച്ച് വിശേഷങ്ങളൊന്നുവില്ല ടെങ്ങനുണ്ട് മഴയൊക്കെ ഒണ്ടൊ
നല്ല മഴയാ
ഏഹ് ഇവിടേം മഴ പെയ്തിപ്പം തോർന്നു രാവിലെ ചെറിയൊരു ഏഹ് വെയിലൊക്കെ കണ്ടയാരുന്നു, അന്നേരം ഇവിടെയാണെങ്കിൽ മൊളകും മല്ലിയൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചിരുന്ന്ട്ടോ അതൊക്കെയങ്ങു കഴുകിയിട്ട്. കഴുകിയിട്ടിച്ചിരി കഴിഞ്ഞപ്പഴത്തേക്ക് കോളെല്ലാം കേറിക്കണ്ട്. അങ്ങനെ ഇടുത്തകത്ത് കൊണ്ട് വെച്ച് ഇപ്പ അതിനി ഇപ്പ മഴ ഇനി ഇനി എന്ന് വെയില് കാണുവെന്നറിഞ്ഞില്ല.
ആഹ് ഇപ്പ നല്ല മഴയല്ലേ ഇപ്പങ്ങനെ ഒണങ്ങി ഒണങ്ങി കിട്ടുവോ
അതാ ഇന്ന് കഴുകേം ചെയ്ത് ചെറിയൊരു വെയിലടിച്ചതേ ഒള്ളു. കഴുകിയനേഷം ഇന്ന്
ആഹ് അപ്പ കേടുവന്നോവ് ലെ
ഏഹ്
അത് കേടു വന്നു പോവൂലേ
ആഹ് അതാ അല്ല ഇന്ന് കഴിഞ്ഞിയേള്ളൂ ഇനി നാളെ വെയിൽ കാണുവാന്നെങ്കി കുഴപ്പഇല്ല ഇല്ലെങ്കിൽ അത് ചീത്തയാകും
അല്ലങ്കി ഫാൻന്റോട്ടിൽ ഇട്ടാ മതി ഒരു മുണ്ട് ഡബിൾ മുണ്ട് അങ്ങനെ വിരിച്ചിട്ട് ഫാനിടും എല്ലാപിന്നെ നാളൊക്കെ അത് കേ കേടി വരും കാരണം ഞാൻ മല്ലി കെഴ്‌കിട്ട് എഹ് ഫസ്റ്റ് വെയില് നല്ലാം കൊണ്ട് കൊഴപ്പൊന്നുല്ല അന്ന് വൈകുന്നേരം എടുക്കാൻ പോയപ്പോഴത്തേക്കും മഴ പെയ്ത് നൻ ഞ്ഞോയി
അയ്യോ
അങ്ങെൻന്നെ പിറ്റേന്നേക്കുമ്പോ അത് കേടെന്ന് പിന്നെ വീണ്ടും ഞാൻ നല്ലണ്ണം കഴുകി തേപോല വെയില് നോക്കി ഉണക്കിയെടുത്ത് വറുത്ത് വെച്ച് വറുത്ത് വെച്ചിട്ട്ന്നേക്ക ഒന്നര മാസായി
അം പൊടിച്ചില്ലയോ
ഇതുവരെ പൊ ടിച്ചില്ല മറന്നോവും ഞങ്ങളിങ്ങനെ പൊറത്തേക്ക് പോക മില്ലിന്റത്ത്ത്തുമ്പോർമെരും അള്ളാഹ് മല്ലി എടുക്കാം മറന്ന്
ഉം മറന്നോയത് ആ പൊടിച്ചതിരിപ്പോണ്ടായിരിക്കും പൊടി
ഇല്ല മല്ലിപ്പൊടി ഇല്ല ഇവിടെ മല്ലി അങ്ങനെ അങ്ങോട്ട് കറിയിലിടൂല, അപ്പൊ അയിന് ആ അവ ചേച്ചി ഈ മില്ലിലുള്ള ചേച്ചീ ന്നോടോയ്ക്കും ഇന്നും മല്ലി യെടുത്തില്ലല്ലേ
സംഭവം നോമ്പിന്റെ മുന്നെ കൊണ്ടുവന്ന സാധനാണത്
ഓ ഓഹ് ഉം ഉം അല്ല ഈ അന്നേരം ഈ കറിൽ മല്ലിപ്പൊടിയൊന്നും തോനയിടാറില്ലേ
ഇല്ലാ അയിന് ഇപ് ഇപ്പൊ പി ഞങ്ങൾ അങ്ങനെ ബീഫോ ചിക്കനോ അങ്ങനത്തേലു മാത്രേ മല്ലിപ്പൊടി ഇടുള്ളൂ അത് കൊറച്ച് അവ ആദ്യം പൊടിച്ചത്ണ്ടായിന അതിപ്പോ കഴിഞ്ഞിട്ട ഇപ്പൊ ഒരാഴ്ചയായി അന്നേരം പിന്നെ ഇത് പൊടിപ്പിക്കണം ന്ന് ഇങ്ങനെ വിചാരിക്കും മറന്നു പോവു
അന്നേരം ക ഈ നമ്മൾ ഈ കറിയൊക്കെ പിന്നെ എങ്ങനെ വെ ക്കുന്നെ മൊളക്
മീ മുളക മ മുളോ മഞ്ഞളോ മീൻകറിയെല്ലാം വെക്കുമ്പോ ഞൻ അങ്ങനെ വറ്റിച്ചിട്ടാ വെക്കുവ
ഓഹ്
ആഹ് അപ്പൊ അവിടെ അങ്ങനെ കറി മല്ലി ആർക്കും ഇഷ്ടഇല്ല
ആഹ്
ആണ് മല്ലി കൊറേ ഈടുക്കും അതിന് വേണ്ടി മുളക് പെട്ടെന്ന് കയ്യും
തീരി
ഉം
ഉം
പിന്നെ വേറെന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ നിക്കുന്ന ഉ എന്ത ആയിരുന്നു ഫുഡൊക്കെ കുട്ടി ഒരാള് ആഹ് കുട്ടി ഒരാള് അംഗനവാടി ആണ്ട പോ വന്നന്ന് തോന്നുന്നു കിലിക്കോക്കെ കേൾക്കുന്നു
ഏഹെ ഹെ ഒറ്റയ്ക്ക് വരുവോ
ഇല്ല അച്ഛൻ വിളിക്കാൻ പോയിട്ടാ അ കിലിക്കം കേൾക്കുന്ന പൊ റത്ത് ആഹ് വള
ആ വേറെ ആരാള്ളെ വീട്ടില് അച്ഛനും, അമ്മയും ഉങ്ങളുള്ളു?
ആഹ്
ആഹ് ആഹ് ആഹ് എവിടാ എനിക്ക് രണ്ട് മോളാണ് ഞ ആ ഇപ്പം എന്റെ ആങ്ങളുടെ വൈഫ് ഉണ്ട് മക്കള് എങ്ങനെ പോന്ന്
പിള്ളേരൊക്കെ വരാറായില്ലേ അന്നരം സ്കൂളിൽ നിന്ന്
ഒക്കപ്പാടി ക്യാ
ആഹ് വരാറായില്ലോ
അല്ല പിള്ളേർ ഇന്ന് പോയില്ല എല്ലാം പനിച്ചു കിടക്കുന്നു
ഓ പനി ഇതിപ്പോ എല്ലായിടവും പനിയാ
ഉം എല്ലായിടവും പനി
അന്നരം പനി ഇല്ലേ മരുന്നൊക്കെ വാങ്ങിച്ചോ
ഓ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു എവിടെ കുടിക്കുന്നു നമ്മള് കുടിപ്പിക്കണം വലിയ കുട്ടികളാന്ന് പറഞ്ഞിട്ട് കാര്യല്ല കുടിക്കൂല
ഉം ഉം എത്രയിൽ പഠിക്കുന്നു മക്കളൊക്കെ
ഒരാള് ഒമ്പല് പഠിക്കുന്നു ഒരാള് ആറില് പഠിക്കുന്നു
ഉം കുരുത്തക്കെടൊക്കെ ഉണ്ടോ
അള്ളോ അതാ ഉള്ളോ വ ഇതാന്ന് ഞാ ചെയല എഏറ്റാ കുരുത്തൊക്കെ അടി ചെയ്തിട്ട് ഭയങ്കര
പനിയുണ്ടെന്ന് തോന്നുന്നല്ലേ
ആഹ്
പനിയാന്നോ
പനി ഉം പനി പനി കുറവുണ്ട് ചുമ മാറുന്നില്ല
ഓ ഓ
ചുമയാന്നെ കാര്യയായിട്ട്
പനിയായിട്ടുണ്ട് മരുന്ന് വാങ്ങിച്ചാ കുടിക്കാൻ ചുമയുടെ
ഓ കുട്ടിളെ കൊണാന ചുമന്റെ മരുന്ന് കുടിക്കുമ്പോ ചാരീരം എല്ലാം തളന്നു പോകുന്നു വെറച്ചിട്ട്
ഓഹ്
ആഹ് കുടിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് മറ്റേ നാടൻ ആയുർവേദത്തിന്റെ ഒരു ലേഹ്യല്ലേ ഏലാദി എന്തോ പറഞ്ഞിട്ട്
ആഹ് ഏലാദി
ആഹ്‌ അത് വാങ്ങിച്ചോണ്ട് വന്നു അതാണെങ്കിൽ എന്റെ അമ്മോ നാവെ ല്ലാം തരി ത്ത് പോന്ന്
ആഹ്
ഒരു ജാതി ഇടങ്ങേറ് പോലെ
അന്നരം ഇച്ചിരി ഇരുന്നതാ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുവല്ലോ അങ്ങനെയൊക്കെയാണംകുടിക്കാന്ത
ആഹ് അതല്ല ന ചുക്ക്ക്കാപ്പി അല്ലേ
ആഹ്
അതല്ലേ ഇട്ടേ കുറച്ച് ഓ
അതെല്ലാം കുടിക്കും കൊറച്ചെല്ലാം കുടിക്കും പിന്നെ അങ്ങനെയങ്ങ് പിന്നെ ഒന്നാമത് വെച്ചാല് മരുന്നെല്ലാം കഴിക്കാനും മടിയാണ്
മടിയാ മരുന്ന് കഴിക്കാൻ മടിയാ അല്ലിയോ
മടി മടി മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും അങ്ങനെ തന്നെയാ
പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
ഓഹ്‌ യാത്ര ഞങ്ങൾക്ക് ഞാനും എനിക്ക് കൊറച്ച് എന്നെപ്പോലത്തെ കൊറച്ച് കസിൻ ഉണ്ട് നല്ല മഴ പെയ്യുമ്പോ ഞങ്ങക്ക് പുറത്ത് ചായ കുടിക്കാൻ പോണം
ആഹ്‌
അങ്ങനത്തെ കുറച്ച് വട്ട് കേസൊക്കെ ഉണ്ട്.
മഴയത്ത് ചായ കുടിക്കാൻ പോവ അടുത്തുണ്ടോ ചായക്കടെക്കേ.
ആഹ് കൊറച്ച് പോവണ്ട്, അയിങ്ങള് വണ്ടി വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോവാ. നല്ല രസാ എല്ലാരും ഞങ്ങളൊരു അഞ്ചാറാൾണ്ടാവും.
ആഹ്‌ വണ്ടി വിളിച്ചു പോകും.
പോവും.
അതന്ത് മഴയത്ത് ഒരു ചായ കുടി.
നല്ല മഴ നല്ല വൈബാ അടിപൊളിയായിട്ട്.
ഉം
ഇന്നലെ പോയതാ ഇന്നലെ പോയിക്ക്. ഇന്നിനീ പോവൂല കാരണം ഇന്നലെ കൊറെ മഴ കൊണ്ടിട്ടിന്ന് ചുമ നിക്കുന്നില്ല.
ഉം ഉം ഉം ഉം
ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകു. ചുമ ഒന്ന് അടങ്ങട്ടെ. എല്ലാർക്കും പനിയാ ഇന്നലെ ചായ കുടിക്കാൻ പോയൽക്കൊക്കെ പനി.
എല്ലാട്ക്കും പോയി പനിയും പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നു.
ആഹ് ആഹ്
ഉം പിന്ന മറ്റേ ബസിനകത്തൊക്കെ കയറിയായിരുന്നോ, മറ്റേ പ്രിയദർശിനി
യെസ്. ഓഹ്. ' ' ആഹ് വേറെ എന്തെല്ലാം ഞാൻ തട്ടെടുക്കട്ടെ.
കൃഷിയൊക്കെ ഉണ്ടോ വീട്ടിൽ.
വീട്ടിലോ ഇല്ല ഇല്ല. കൃഷി ഒന്നും ഇല്ല കൃഷി ഉണ്ടേനു ഇപ്പോ മഴൊക്കെ ആയിട്ട് പോയി പോയി, പൊന്നു വന്നിക്ക് ഇവിടെണ്ട്. ഓ ആണി വന്നു.
ആരോ വിളിക്കുന്നുണ്ടല്ലോ അവിടെ.
ആഹ്
എന്നാ മക്കളെ
ലെ ആളൊക്കെ വന്നക്ക്.
ഉം ഉം ഗസ്റ്റ് ഉണ്ടോ? ഹലോ ഉം
ഉം പിന്നെ വേറെന്തല്ലാ.
പിന്നെ നമ്മൾ ആ പ്രിയദർശിനി ബസ്സിൽ കയറിയായിരുന്നു.
അല്ല അത് കേറിക്കില്ല കേറിയലൊക്കെ പറയുന്നുണ്ട് ഭയങ്കര തിരക്കാണ്ന്ന്.
ആഹ് അത് ഭയങ്കര തിരക്ക്.
ഉം നിങ്ങള് കേറിയോ.
ഞാൻ ഒരൂസം കേറി കേറി പെട്ടുപോയി കേറിയപ്പോ വല്യ കുഴപ്പല്ലായിരുന്നു. കേറിയപ്പോ വലിയതി ഇല്ലായിരുന്നു പക്ഷെ ഇറങ്ങാനായപ്പം ഇറങ്ങാനും പറ്റുന്നില്ല അതിനകത്തകെ ആള്. ഭയങ്കര പാട് പെട്ട് പോയി അന്ന് നമ്മളൊരു പത്തിന പോയാലും വേണ്ടില്ല ഇനി ഞാൻ ബസ്സിൽ കേറത്തിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
ഇപ്പന്ന് വെച്ചാലെന്താറിയോ. ഫുള്ള് പെണ്ണുങ്ങളയിലങ്ങ് കയറല്ലേ ബേക്ക്ന്ന് ആണുങ്ങൾക്കും കേറാൻ സുഖാ
ആഹ്
ആഹ് ആഹ് ഭയങ്കര തിരക്കാ പറയുന്ന കേട്ടിക്ക് എനിക്ക് കേറാ എനിക്ക് കേറണന്ന് നല്ല പുതിണ്ട്.
ഒന്ന് പോയി കേറ്. ഉച്ചക്ക് എങ്ങാനും പോയാ മതി. വൈകിട്ട് ഒന്നും പോകരുത്. തെള്ള് കൊണ്ട് ഉപ്പാട് വെരും.
വയ്കിട്ടൊക്കെ ഭയങ്കര തെരക്കൈകുംലെ.
ഉം കാരണം ജോലി രെല്ലാം തിരിച്ച് വരുന്ന സമയമല്ലേ.
ആഹ് ആഹ്. ഉം വൈകിട്ട് ചായക്ക് എന്തെങ്കിലും ആകൊ
ചായക്ക് ആഹ് ഞാൻ ചായ കുടിക്കാറില്ല. അമ്മ അമ്മയും അച്ഛനും കട്ടന വല്ല ചായൊക്കെ ഇട്ട് കുടിക്കും.
ആഹ്.
എവിടെ അങ്ങനെ തന്നെ എവിടെ കുട്ടികൾക്ക് ചായ നിർബന്ധം.
ഓ നിർബന്തായി.
ഉം
അത് കുടിച്ച് ശീലമായപ്പോ പിന്നെങ് ചിലർ പറയുന്നേക്കാ ശീലമായ പിന്നെങ്ങ് ഇതാന്ന്.
ഉം ഉം ഉണ്ട്ണ്ട് ഇവിടെണ്ട്.
വിളിക്കുന്നല്ലേ.
ഒഹ്.
ആ അവിടെ വിളിക്കുന്നല്ലോ.
ആഹ് ആഹ്.
പിന്നെ ചായയൊക്കെ ക്കെ കുടിച്ചോ അത് ഇടാനാനോ വിളി
കൊടുത്തിലേ മോള് ആഹ് അംഗനവാടി വിട്ട് വന്ന മോൾക് ഫുഡ് ഒന്നും കൊടുക്കൂല്ല.
കൊടുക്കും കൊടുക്കും കൊടുക്കും.
ആഹ് ആഹ്.
ഇവിടെ കിലക്കം ക്കേൾക്കുന്നണ്ട് ഞാൻ ഇറങ്ങി വന്നതാണ് പക്ഷേ ഇവിടെ കാണുന്നില്ല വന്നില്ല.
ആഹ് ആഹ് ആഹ് എന്നാ ശരി. ഓക്കെ ഓക്കെ ആഹ്.